ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം അവ്ടോ
ഇവടെ നല്ല വിശേഷം ഭക്ഷണക്കെ കഴിച്ചോ ഉച്ച ഭക്ഷണൊക്കെ കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ചു മഴയുണ്ടോ
ആ മഴ രാവിലെ തന്നെ മഴേ
ഉം ഇവടെ അതെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയായിരുന്നു രാവിലെ ലെ എല്ലാം മഴയാര്ന്നു ഇപ്പൊ ഒന്ന് തോർന്നു നിൽക്കുന്നു
രാത്രി പിന്നെ മഴ പെയ്തത് അറിഞ്ഞിട്ടില്ല പതിനൊന്ന് മണിയ പ്പത് കടന്ന് ഉറങ്ങീണ് രാവിലെയൊക്കെ എണീട്ടപ്പൊക്കെ നല്ല മഴയാണ് നല്ല ഊ ഏ നല്ല ശ ശക്തമായ മഴയല്ല ഒര്
ആഹ് ആഹ്
ചീഞ്ക്കൊണ്ട് ണ്ടാവല്ലോ ചീച്ചില് പുട്ച്ചൊര് മഴ അതാണ് ഉം ഇന്ന് ഞമ്മള് അലക്ക്യേതൊന്നും തോരട്ട്ട്ട് ണ്ടെങ്കി ഒണങ്ങൂല്ല അങ്ങനത്
ആ എല്ലാർക്കും അതാ ബുദ്ധിമുട്ട് പിള്ളേരുടെ യൂണിഫോമക്കെ ഉണങ്ങാന് ഭയങ്കര പാട
ആ അത കരണ്ടും പോവും ആ ഫാനിന്റെ ചോട്ടില് ചോട്ടിലേറ്റ ഇടാനും പറ്റൂല അതാ
യ്ക്ക് ഇന്നലെ വൈകിട്ട് നാലുമണിക്ക് കറണ്ട് പോയിട്ട് രാത്രി പതിനൊന്ന് മണിയായി വന്നപ്പോ
ഇന്ന് പ്പോ രാവിലെ കരണ്ട് പോയിട്ട് ഇപ്പ വരാണ് കരണ്ട് ഇത് വരേ ല്ലെയ്നു ഇപ്പ വന്നിട്ടൊള്ളൂ
പിന്നെ ഭക്ഷണക്കെ കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു ബീഫും പപ്പടും തേങ്ങാച്ചോറ് ഇങ്ങള് കഴിക്കാറുണ്ടോ തേങ്ങാച്ചോറ് ചോറൊക്കെ ആ ഇല്ലല്ലേ അത് എങ്ങനെ ഉണ്ടാക്കന്ന് വെച്ചാല് നമ്മള് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മള് സ് സാധാ അരി ഉണ്ടല്ലോ നമ്മള് ചോറൊക്കെ വെക്കണ അരി നമ്മളെ റേഷൻ കടീത്തെ അരി ആണെങ്കി നല്ല അടിപൊളി എകാരം അതുകൊണ്ട് തേങ്ങാച്ചോറക്കെ വെച്ചിട്ടുണ്ടെകി ആ സാധാരി ആ റേഷൻ പിടീത്തെ സാധാരി
ആഹ്
അത് നമ്മള് ഒരു എത്രയാണോ അരി എടുക്ക്ണത് അതിനനുസരിച്ച് നമ്മള് വേവിച്ച നമ്മള് തിളപ്പിച്ച് ഊറ്റി എടുക്കൂലോ പാത് അത്ര വെള്ളം വെക്കേണ്ട ആവശ്യല്ല അപ്പൊ അതില് പ്പോ നാല് ക്ലാസ് അരിആണെന്നുണ്ടെങ്കിൽ നമ്മള് അതില് അരി ഇട്ടിട്ട് നമ്മളൊരു കയ്ല് വെച്ചിട്ട് ആ കൈലിന്റെ അടിഭാഗം ഉണ്ടല്ലോ കൈലിന്റെ കൈലിന്റെ ആ വട്ടുണ്ടല്ലോ വട്ട്
ആഹ്
അത് മുങ്ങ്ണ വരെ ആ അരിമന്ന് അത് മുങ്ങുന്ന വരെ ള്ള വെള്ളം വെക്ക
ആഹ്
ന്നിട്ട് അതീക്ക് തേങ്ങ ഇട്ട് കൊടുക്കാ ഉലുവുണ്ടല്ലോ ഉലുവ ഇട്ട് ടുക്കാ ചെറിയ ഉള്ളി ഇണ്ടല്ലോ
ആഹ്
ചെറിയുള്ളി ഇട്ട് കൊടുക്ക ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അവ്ടാ അട്ച്ച് വെക്കാ
അരിയിട്ടിട്ട്
ആ അരി ഇട്ടിട്ട്
ആഹ്
അടച്ച് വെച്ച്ട്ട്ണ്ടെങ്കി ഒരു പത്ത് മിൻറ്റ് നേരം ഒന്ന് നമ്മള് ഹൈ ഫ് ഫ്ലെയിമില്ട്ട് വെക്ക നമ്മള് അട് ട്പ്പത്താണെങ്കി പിന്നെ തീ അതിനനുസരിച്ചൊക്കെ ആക്കി കൊടുക്ക ആ നമ്മള് ഗ്യാസിലൊക്കെ വെച്ചിട്ട്ണ്ടാ അയ് റേഷൻ കടേത്തെ അരി ഒക്കൊ ആവുമ്പ ഗ്യാസ് വെച്ചിട്ട്ണ്ടെങ്കി തന്നെ വേഗം ആവൊ
അഹ് വേഗാണ് തെളച്ച് കയ്യുമ്പ ത
ഉം തള് ആവും പ്പൊ പത്ത് മിൻറ്റൊക്കെ ഞമ്മൾ തെളപ്പിച്ചിട്ട് പിന്നെ നമ്മ്ള് ലോ ഫ്ലെയ്മിലിട്ട് ഒര് അഹ് പത്ത് പത്ത് മിനിറ്റ് വെച്ച്ട്ട്ണ്ടെങ്കിൽ നമ്മളെ ചോറ് റെഡി തേങ്ങാ ചോറ് റെഡി ഇങ്ങൾ നിങ്ങൾ ഇണ്ടാക്ക ക്കൽണ്ടാവൂലലെ അത്
ഇ ഇല്ല ഇവിടെ അങ്ങനൊന്നും ഇല്ല
നല്ല അടിപൊളിയാ അതിക്ക്‌ ബീഫ് വെരട്ടിയതും നല്ല പരി പ്പ് കറിയൊക്കെ ഇണ്ടായിട്ട്ണ്ടെങ്കി ല് പപ്പടം പൊരിച്ചത് അഒക്കെ ഇണ്ടായിട്ട്ണ്ടെങ്കിൽ നല്ല അടിപൊളി എയ്കാരം
അപ്പ ഈ ഉലുവ ഉലുവ മുഴുവനെയാണോ ഇടുന്നേ
ഇല്ല ഉലുവ നമ്മൾ കൊറച്ച് ലേശം ഒരു സ്പൂൺ ഇട്ടാ മതി
അതാ ചോദിച്ചേ അത് പൊടിച്ചതല്ലല്ലോ
അല്ല പൊടിച്ചതല്ല ഉലുവ അങ്ങനെ തന്നെ ഇടണം
ആഹ് അതാ ഞാൻ ചോയ്ച്ചേ
അങ്ങനെ തന്നെ ഒര് ഒരു ടീസ്പൂണ് ഇട്ടാൽ മതി ഒരുപാടൊന്നും ഇടണ്ട
ആഹ് അപ്പൊ ഒരു കയ്പ്പ് വര്ത്തില്ലേ
ഇല്ല കൈപ് അതാണ് അയ്ന്റെ ഹൈലൈറ്റ് കൊട്ക്ക്‌ണത് അചോറിന്റെ രസം കൊടുക്ക്‌ണത് ആ ഉലുവേണ് ഉലുവിം തേങ്ങ്യിം ചെറിയ ഉള്ളിയെക്കെ ഇട്ട്ട്ട് അങ്ങനെ വെക്കുമ്പോ പിന്നെ ബീഫിലും ഇണ്ടാവൊല്ലോ അപ്പൊ നല്ല രസാണ് അഹ് കഴിക്കാന്
ആഹ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ തേങ്ങാച്ചോറ് നെയ്ച്ചോറ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മള് കഴിച്ചിട്ടൊന്നു ഇല്ല ഇല്ലില്ല ഇവിടെ അഹ് ക്കെ ഇവിടെ മു മുസ്ലിംസൊക്കെ ഒണ്ടാക്കും കെട്ടോ എന്ന് എനി ക്കറിയത്തില്ല കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ആഹ്
അപ്പ നിങ്ങെന്താ ഇണ്ടാക്കല് എന്തെങ്കിലും
ആഹ് ഞ ഇവിടെ അങ്ങനെ ബി ബിരിയാണിം അങ്ങൻത്തെയെക്കെ ഒള്ളു ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെ ഒക്കെ വെക്കത്തൊള്ളൂ
ആഹ് വെക്കൊള്ളേക്ക്‌ നെയ്ച്ചോറ് അങ്ങനെ ഒന്നും ഇണ്ടാക്കാറ് ഇണ്ടാവുല നെയ്ച്ചോറ് അയ്‌ന് ഇ പ്പ പൊതുവേ കൊറവാണ് ഇപ്പൊ പണ്ട് ആദ്യത്തെ മുതല് ആദ്യതൊക്കെ കാണാ ഇത് നോക്കാണെങ്കില് ഇപ്പൊ പൊതുവേ കൊ റവാണ് നെയ്ച്ചോറ് ഇണ്ടാക്കല് കാരണം പണ്ടൊക്കെ പുതിയാപ്ലമാരൊക്കെ മരുമക്കള് ഒക്കെ വെരണെങ്കി വേഗം നെയ് ചോറ് ചിക്കൻ കറി അതൊക്കെ ഇണ്ടാക്കിന്നത് അത് എള്പ്പാണല്ലോ ഇണ്ടാക്കാനും ഇണ്ടാക്കി ഇട്ക്കാനും പ്പൊ ബിരിയാണി ആഹ് നെയ്ച്ചോറ് ഇണ്ടാക്കാന് വെല്ല്യെ പണിയൊന്നു ഇല്ല നെയ്ച്ചോറ് എന്താ ചെറ്യെ വെല്യെ ഉള്ളി അരിഞ്ഞ് ഇട്ക്കാ ഇഞ് ക്യാരറ്റ് ഇണ്ടെങ്കില് ഒരു ക്യാരറ്റ് ഇട്ക്കാ പിന്നെ എന്താ അത് അരിഞ്ഞ് ഇട്ക്കണംട്ടോ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആഹ് നീളത്തില് അരിഞ്ഞാലും കൊഴ്പ്പല്ല വെല്ല്യെ ക്യാരറ്റൊക്കെ ആണെങ്കി നീളത്തില് അരിഞ്ഞ്ട്ട് പിന്നെ കട്ടാക്കി ഇട്ക്ക ചെറ്തായിട്ട് കട്ട് ട്ടില്ലാതെ അരിഞ്ഞ് ഇട്ക്ക സ്ലൈസ് ആയിട്ട് കട്ടി അരിഞ്ഞ്ട്ത്തേനേഷം സവാളീം അങ്ങൻ ത്തനെ അരിഞ്ഞ് ഇട്ക്ക പിന്നെ നമ്മള് എഹ് പാന് അട്പ്പത്ത് വെക്കാ അതിലോട്ട് നമ്മൾ നെയ്യ് ഇണ്ട് സണ്ണ് ഒഴിച്ച് സണ്ണില് ഇണ്ടാക്ക്‌ണെയ്ക്കാരം ഒന്നും കൂടി ബെസ് റ്റ് നല്ലത് നല്ലത് ട്ടോ ആഹ് ഞാൻ സണ്ണിലാണ് അധികും ഇണ്ടാക്കല് പിന്നെ നെയ്യു ഒഴിച്ചൊട്ക്കും മുകളിലില് നെയ്യും ഒഴിച്ച് കൊടുക്കും നല്ല ആർ കെ ജി ഒക്കെ ഒഴിച്ച് കൊടുക്കും നമ്മളെ
ആഹ് സാധാരണ നമ്മള് നെയ്യ് ചോറന്ന് പറയുന്ന നെയ്യിലാണല്ലോ ഉണ്ടാക്കുന്നേ
ആഹ് നെയ്ച്ചോറ് ഡാൾഡയിൽ ഉണ്ടാക്കും ആദ്യം, അങ്ങനെയാണ് ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത്, ഡാൽഡ ഉപയോഗിച്ചിട്ട് അന്ന് സൺഫ്ലവർ ഓയില് എന്താണ് ഇല്ല, അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ സണ്ണില് ഉപയോഗിച്ചേല് തുടങ്ങിയപ്പോ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആണ് ആ ഭക്ഷണം
ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇനി ബിരിയാണി ഉണ്ടാക്കണെങ്കിലും സണ്ണില് തന്നെ ഞാൻ ഉണ്ടാക്കല്, അങ്ങനെ സണ്ണ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മള കശുവണ്ടീം മുന്തിരീം ഉണ്ടല്ലോ അതിലോട്ടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്ക, പിന്നെ ഏലക്കായി, പട്ട, പൂവ് ഉണ്ടല്ലോ ആഹ് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്ക, പിന്നെ സവാള ഇട്ട് കൊടുക്ക, പിന്നെ കേരറ്റ് ഇട്ട് കൊടുക്ക, ഒന്ന് വയറ്റി റ്റിയെടുത്തിട്ട് നല്ലോണം, കരിയരുത് കരിയാത്ത രീതിയില് വറു വയറ്റി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ത ചൂടുവെള്ളം ഒയിച്ച് കൊടുക്കണം നമ്മൾ അരി എത്രയാണോ എടുക്കണത് അതിനനുസരിച്ച് നമ്മളിപ്പോ നാല് ഗ്ലാസ് അരി എടുക്കാന്നുണ്ടെങ്കില് നമ്മളൊരു ഒൻപത് ഗ്ലാസ് അരിയൊക്കെ വെള്ളം നമ്മള് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം നല്ല വേവുള്ള അരിയൊക്കെയാണെങ്കിൽ ഒരു പത്ത് ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം. നെയ്ച്ചോറിന്റെ അധികം വേവൊന്നും ഉണ്ടാവില്ലല്ലോ
ബസ്മതി അല്ലെ
ആഹ്
ഉം
ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെന്താ അതിലോട്ട് നമ്മള് അരി ആ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മള് എന്താ പറയാ ചിലോല് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുട്ടോ, ഞാന് കറിവേപ്പിൻ്റെ ഇല ഒന്നും അധികം ഇട്ട് ഇട്ടുകൊടുക്കില്ല. കുരുമുളക് മണിയൊക്കെ ഇട്ടു കൊടുക്കാം മല്ലീല മല്ലീലയുടെ ഞാൻ ഇടലില്ല മല്ലീല, ഞാൻ കറിയിലേ ഇടലുള്ളു മല്ലീല
ആഹ് ആഹ്
കറിയിലൊക്കെ മ ആഹ് കറിയില് മല്ലിയില, ചോറിലൊന്നും മല്ലി, പിന്നെ ബിരിയാണിയൊക്കെണ്ടാക്കുമ്പോ അതില് മല്ലിയിലയൊക്കെ ഇടും ആഹ് മ മസാലയിലൊക്കെ ഇടും, അങ്ങനെ ഇട്ട് കൊടുക്കും. ചോറിൽ ഞാൻ ഇതുവരെ നെയ്ച്ചോറിൽ ഞാൻ മലിയില ഇട്ട് കൊടുത്തിട്ടില്ല
ഉം
പിന്നെ അതുപോലെ എന്താന്നിട്ട് അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മള് അപ്പൊ ഒന്ന് ഇളക്കിയെടുക്ക, നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. മൂടി വെച്ച ച്ചിട്ടുണ്ടെങ്കിൽ ഒര്, അതുപോലെ അഞ്ച് മിനിട്ട് ഹൈ ഫ്ലെയിമിലും ഒരു പത്ത് മിനിട്ട് ലോ ഫ്ലെയിമിലും ഇട്ടുകൊടു ണ്ടെങ്കിൽ നെയ്ച്ചോറും റെഡിയാവും പിന്നെ ആഹ് വേവ് വെന്ത് കുക്കറിലും വെക്കാം പാത്രത്തിലൊക്കെ വെക്കാം. കുക്കറിലാവുമ്പോ ഒരൊറ്റ വിസിലടിച്ചാൽ മതി വിഴ വഴ ആഹ് ഒറ്റ വിസൽ അടിച്ചിട്ട് നമ്മള് അത് അവിടെ ദമ്മിലോട്ട് ഇട്ട് വെക്കുക. പിന്നെയാ വിസി ആവിയൊക്കെ പോയേൻ്റെ ശേ ശേഷം നമ്മളത് തൊറന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിരിക്കും ആഹ്
വെള്ളം എല്ലാം വറ്റി കറക്റ്റ് റ്റ് പരു
വറ്റി കറക്റ്റ്, ആഹ് കറക്റ്റ് വെള്ളൊക്കെ പ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം, അപ്പം അടിപ്പൊളിയായിക്കും പെട്ടെന്നൊക്കെ നമ്മക്ക് എളുപ്പത്തിന് ആരെങ്കിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കി നമ്മക്ക് എളു പ്പാണല്ലെ ഒണ്ടാക്കി എടുക്കാൻ അങ്ങനെയൊക്കെ ആഹ് ഒണ്ടാക്കി എടുക്കാൻ എളുപ്പാ
എനിക്ക് തോന്നുന്നു കുക് കുക്കർലും കുക്കറില് ബിരിയാണി വെക്കത്തില്ലേ കുക്കർല്
ആഹ് കുക്കർൽ കുക്കറ് ബിരിയാണി വെക്കല്ലോ കുക്കറിൽ ബിരിയാണി മൊത്തത്തില് കുക്കറ് ബിരിയാണി വെക്കല്ലോ അങ്ങനൊക്കെ വെക്കാം
എനി ഞങ്ങളിവിടെ അങ്ങനെ വെച്ചട്ടില്ല സപ്പ്റേറ്റ് സപ്പ്റേറ്റ് ചോറ് വേറെ ഏ ചി ക്കൻ കറി
ഞാനും ഞാനും കുക്കറിലെ ബിരിയാണി വെച്ചിട്ടില്ല പക്ഷെ എല്ലാരും പറേണ കേട്ട് ട്ട് വീഡിയോയിലൊക്കെ കണ്ടിണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല പക്ഷെ സപ്പറേറ്റ് ആക്കിയാണ് ഞാനും ഉണ്ടാക്കിയത്
ആഹ് അല്ല അപ്പഴ്ത്തേക്കും ഇങ്ങനെ സപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ ഒന്നിച്ചിട്ട് എളക്കാലോ
ആഹ് എളക്കാം അങ്ങനെ എളക്കാം പക്ഷെ അങ്ങനെ ആവുമ്പം എന്താന്നറിയോ എല്ലാർ ക്കും അതിന്റെ ഇഷ്ടപ്പെടൂല ചോറ് അയിനാവുമ്പം ഒരു വേറെ ചൊയക്ക് ഒര് രുചിക്ക് മാറ്റണ്ടാവുല്ലേ
ആഹ് കഴി അല്ല കഴിഞ്ഞ ദിവസം ഞാൻ വെ ച്ചപ്പോ ഇങ്ങനെ കറി വേറെ ചോറ് വേറെ വെച്ചിട്ട് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്താ കഴിച്ചേ പക്ഷെ വീട്ട്ല് എല്ലാർക്കും ഇഷ്ടപ്പെട്ടു ഉം ആഹ് എല്ലാർക്കും ഇഷ്ടപ്പെട്ടു ആഹ് നല്ല പോലെ കുരുമുളകൊക്കെ ചേർക്കും ഇവിടെല്ലാർക്കും എരിവ്
ആഹ് കുരുമൊളക് പക്ഷെ കുട്ടിയള് ചെറിയ കുട്ടിയ മക്കളൊക്കെ വീട്ടിലിണ്ടാവുവാണെങ്കില് അവർക്കൊന്നും അത് അതിന്റെ ആ എരുവെ അത്ര ഇഷ് ട്ടപ്പെടൂല എരിവൊന്നും അത്രക്കൊന്നും ഇഷ്ടപ്പെടൂലല്ലോ അങ്ങനെയൊക്കെയാണെ ഞാൻ ഉണ്ടാക്കാ പിന്നെ ബി രിയാണി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര പാടാ ബിരിയാണി ഉണ്ടാക്കല് മോളാ മോളാന്ന് അധികം ബിരിയാണി ഭയങ്കര പാട് പക്ഷെ ഇൻകിഷ് ട്ടല്ല ബിരിയാണി ഉണ്ടാക്ക് ബിരിയാണി ആവുമ്പം ഒരുപാട് സാധനങ്ങൾ അരിയാനും പിടിക്കാനൊക്കെ ഉണ്ടല്ലോ
അല്ല നമ്മളീ പറഞ്ഞേന്റെ കൂട്ട് മറ്റേതൊക്കെ ഈ ഈ നെയ്ച്ചോറിനാത്ത് ഇട്ട സാധനങ്ങളൊക്കെ തന്നല്ലേ നമ്മള് ബിരിയാണിക്
ആഹ് അതന്നെ പക്ഷേ ബിരിയാണിടെ മസാല ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര പണിയാ
ആഹ്
അതാണ് പ്രശ്നം പക്ഷെ ഇവിടെ അധികം മോളാണ് ബിരിയാണി ഉണ്ടാക്കല് ഇവിടെ അധികം മോളാണ് ബി രിയാണി ഉണ്ടാക്ക് ഞാനും ബിരിയാണി ഞാൻ മന്തിയൊക്കെ നല്ലോണം ഉണ്ടാക്കും നന്നായിട്ട് ഇണ്ടാക്കും ആഹ് മന്തി കബ്സ ഫ്രൈ ഫ്രൈഡ് റൈസ് മധ്ഹൂ
രിയാവോ
ആഹ് അടിപൊളിയായിട്ട് ഇണ്ടാക്കാം മന്തിയൊക്കെ ഞമ്മളെ റെസ്റ്റോറന്റിന്ന് കിട്ടണ അതുപോലത്തെ മന്തി ഇണ്ടാക്കി എടുക്കാൻ കഴിയും ഇപ്പം ഈ വീഡിയോയിലൊക്കെ നല്ല ഉഷാർ ആയിട്ട് മന്തിയൊക്കെ ഉണ്ടാക്കി എടുക്കണ ആ ഉണ്ടല്ലോ ഉഷാറ് അതുപോലെ നമ്മളങ്ങ് ചെയ്യാണെങ്കി അതുപോലെ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ കഴിയും പക്ഷെ നല്ല എളു പ്പാണ് മന്തി ഉണ്ടാക്കാന് നെയ്ച്ചോറു വെ ക്ക്ന്ന പോലന്നെ നെയ്ചോറാവുമ്പം ഒരു കറി ഉണ്ടാക്കി എടുക്കേണ്ടേ ഈ മന്തിയാ വുമ്പം നമ്മള് ആദ്യം തന്നെ നമ്മള് ചിക്കനെക്കെ മാഗിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ അയിന്റെ ഏ ആ പാത്രത്തില് ഇട്ടൊടുത്ത്ന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ മുകളിൽ ചോറ് ഇട്ടിട്ട് നമ്മള് ബിരിയാണി വെക്കണ പോൽ തന്നെ പക്ഷെ ഉള്ളി സ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരുപാടൊന്നും വേ ഉള്ളി ഉള്ളി ഒന്ന് വേണ്ടെന്നേ ഉള്ളി അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ടന്ന് അരിഞ്ഞെടുക്കാന ഇതിനൊന്നും പോണ്ടത് വെളത്തുള്ളി ഇന്ത്യ ബെസ്റ്റ കാണാം ഉള്ളി അരിഞ്ഞിടുക്ക തക്കാളി വേണ്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട മ ഉണ്ടാക്കാന് ചിലർ പറയും മന്തി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിട്ട് അതിലാണ് ഉണ്ടാക്കി എടുക്കാറ് പക്ഷെ ഞാന് കണ്ട മന്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടി മക്കൾക്ക് ഭയങ്കര ഇഷ്ട ഐക്ക മയോണൈസ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കില്
ഇഷ്ട ഉം
ചെറിയ മുളക്കൊക്കെ ഭയങ്കര ഇഷ്ട മന്തിൻ ബിരിയാണിന്നുല
ഉം
ബിരിയാണി ഓൾക്ക് ഇഷ്ടമല്ലാത്തൊണ്ട് അപ്പൊ ഞാന് മ കോട്ടെ ഞാൻ വീണ്ടും വിളിക്ക
അഹ് ശരിയാ